ഹലോ
ഹലോ
അ കേൾക്കണില്ലേ
നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റിയ ടോപ്പിക്ക് വൈകുന്നേരങ്ങളിൽ നമ്മള് എന്ത് എന്താണ് ചെയ്യാൻ ഉത്തമം നമ്മള് ഒരു ദിവസത്തിന്റെ വൈകുന്നേരം ഉ നമുക്ക് എങ്ങനെ ഉപയോഗമുള്ളതാക്കാം അപ്പോറെഡിയല്ലേ നിങ്ങള് തയ്യാറല്ലേ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ആ ആ ഓക്കെ ആ വിഷയം ഓക്കെ അല്ലേ
ആ ഓക്കെ
അപ്പൊ വൈകുന്നേര സമയം ആ ഞാന് ഞാൻ തുടങ്ങി ഒരു ദിവസം രാവിലെ മുതല് ഏയ്‌ രാവിലെ ഒരാൾ പ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അയാള് ധാരാളം കാര്യങ്ങള് ചെയ്യാറുണ്ട് ഇപ്പൊ അതിൽ പെട്ടതാണ് ഈ ചായ കുടിയേ അതുപോലെ വ്യായാമം ചെയ്യല് ഉ അനുബന്ധ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അയാൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക അത് എന്ത് ജോലിയും ആവാം ഒരു ഓഫീസ് വർക്കുള്ള ആള് ഓഫീസിലേക്ക് പോകും ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും അതല്ലാത്ത ആഹ് പിന്നെ സ്കൂളിലെ ടീച്ചറാണെന്നുണ്ടെങ്കില് അയാള വിഷയങ്ങള് പഠിപ്പിക്ക്കയും കുട്ടികളുമായി ഇടപയുകയും ചെയ്യും ആ ഇനിയൊരു ബിസിനസ്സ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ആ രീതിയിലേക്ക് പോകും ഇതെല്ലാം കഴിഞ്ഞ് അയാള് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വറ്റുന്ന സമയാണ് വൈകുന്നേരം അപ്പൊ വൈകുന്നേരങ്ങളില് നമുക്ക് എ എന്ത് ചെയ്യാൻ പറ്റും ഹ ഒന്നുകൂടി നല്ല രീതിൽ നമുക്ക് ക്രിയാത്മകമായിട്ട് ചലവഴിക്കാൻ പറ്റ് റ്റിയ കുറച്ച കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയ്ന്ന് അയില് പ്രധാനപ്പെട്ട ഒരു കാര്യാണ് നമുക്ക് ഹ് ഒരു ഓപ്ഷന് വൈകുന്നേരം നമുക്ക് നമ്മുടെ കുടുംബക്കാരു മായിട്ട് സംഭാഷണങ്ങളിൽ ഏർപ്പെടാം അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളുമായിട്ട് നമ്മളെ ബന്ധങ്ങൾ പുതുക്കുക അതും അല്ലെങ്കിൽ നമ്മൾ അയൽവാസികളയിട്ടൊന്ന് ജസ്റ്റ് പുറത്ത് കളിക്കാൻ വേണ്ടിട്ട് പോവാ അപ്പോ ഹ് നമ്മള് മൈൻഡിന് റിഫ്രഷ്മെന്റായി ട്ട്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റോ അതെല്ലാം നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ ചെയ്യാം. നിങ്ങള അയ്പ്രായത്തിലെന്തൊക്കെ ചെയ്യാ പറ്റും?
ഞാന് ങ്ങള് ങ്ങള്ന്താ ചെയ്യണെപ്പോ? സ്റ്റുഡന്റാണോ അതോ വർക്കെയ്യാ.
ഞാനിപ്പോ ഹ് സ്റ്റുഡന്റാണ്.
ഞാന് സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നോക്കി കാണുമ്പോ ഞാന് ഇപ്പൊ പി എസ് സി കോച്ചിങ് ക്കെ ചെയ്യണുണ്ട്. വൈകുന്നേരങ്ങളില് ഞാന് ചെയ്യലഎന്താ ഇങ്ങനത്തൊരു ല കളിക്കാൻ പോവാ അല്ലെങ്കില് അങ്ങനെന്തേലുക്കെ യൂസ് ചെയ്യല പശ് അങ്ങനെല്ല യൂസ് ചെയ്യേണ്ട വൈകുന്നേരമ്മക്ക് തുടർച്ചയ രണ്ട് മണിക്കൂർ എന്ത് യ്ന്ന്. കിട്ടും പഠിക്കാനും അതിനൊക്കെ പറ്റിയ സമയതന്നേണ് വൈക്ന്നേരം പക്ഷെ ആരും അയ്ന് റങ്ങലില്ല ഞാന് സാധാരണ കളി ക്കാറെങ്ങല് വൈക്ന്നേരം. ത് ഫ്രണ്ട്ഷിപ്പ് പുതുക്കാന്ന്ള്ളത് ആ ഒരു നെലക്ക് രാവിലെ മു വൈകുന്നേരം വരെ ക്ലാസ്സിലല്ലേരിക്കും അപ്പ പിന്ന നമക്ക് ആ സമയ റസ്റ്റ്ടുക്കാൻ റസ്റ്റ് എടുക്കേണ്ട ആവശ്യല്ലന്നുണ്ടെങ്കിലന്ന് കളിക്കാ എറങ്ങ കൊറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഓല് ഒരു ബുക്ക് വായിക്ണെ. ബുക്ക് വായിക്കുന്ന സമയം അങ്ങനതീനൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ റീഡിങ്ള്ള സമയ ക്കെആയിട്ട് വൈകുന്നേരം കാണുഎ ചെയ്യാ ഞാ ഹോസ്റ്റലാള്ളത്. എന്ത് നാ അങ്ങനക്ക് കാണാ ചേലോലെ.
ഓക്കെ എന്റെ ഒരു അഭിപ്രായത്തില് ഞാ ഹും വൈകുന്നേരോം നമ്മള് പഠിക്കണംന്ന് യാതോര് നി ർബന്തോന്നുല്ല കാരണം നമ്മള് ഓൾറെ ർഡി രാവിലെ മുതല് വൈകുന്നേരം വരെ ഫുള്ളി ഏ ഏഹ് നല്ല സ്ട്രെസിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കുംണ്ടാവ അപ്പോ വൈന്നേരസ് സമയം കൂടി നമ്മൾ അതിന് വേണ്ടീട്ട് ചെലവാക്കാണ്ന്നുണ്ടെങ്കില് പിന്നെ ആ ദിവസം നമുക്ക് റിഫ്രഷ് മെന്റന് പറയാനോരു ടൈമ്ണ്ടാവില്ല പക്ഷെ ഒരു മത്സരപൂർവമായിട്ട് പരീക്ഷ ഒരാളടുത്തോളം അയാൾക്ക് ഓരോ നിമിഷം വെലപ്പെട്ടതാണ്. അപ്പൊ ആ, ആ ഒരു നെല ക്ക് നോക്കുമ്പോ നിങ്ങക്ക് വയ്ന്നേരം രാവിലെക്കെ എന്തായാലും അത് ഉപയോഗപ്പെടുത്താൻപറ്റിയ സമയാണ്. പക്ഷെ സാധാരണ ഒരു ദിവസംന്നുള്ളതില് നമുക്ക് ഏറ്റവും കൂടുതല് വെല ട്ടഒരു സമയാണ് വൈക്ന്നേരം. ആ വൈകുന്നേരം നമുക്ക് നമ്മളെ മൈന്റിന് നമ്മള് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നമ്മൾ കൊടുക്കേണ്ട ഒരുകടമണ്ട്. അപ്പ അതേപോലെ തന്നെ നമുക്ക് നമ്മട മനസ്സിന് നമ്മള് കടപ്പെട്ടിരി ക്കാണ് അതില് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യ ഒറ ക്കം, കൃത്യമായിട്ട്ള്ള ഒറക്കം നേരത്തെ നമ്മളോറങ്ങിയിട്ട് നമ്മൾ ആ ശരീരത്തിനോട് കാണിക്കുന്ന കട പ്പാട് അതേ കടപ്പാട് തന്നാണ് നമ്മള് രാവിലെ നേര ത്തെ ഉണർന്നിട്ട് നമ്മള് കാണിക്കുന്നത്. നമ്മളെ വ്യായാമ ന്നുണ്ടെങ്കിലും നമ്മള് ഭക്ഷണത്തില് കാണിക്കുന്ന ശ്രദ്ധയാണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മള് വൈകുന്നേരം നമ്മള് ശരീരത്തിന് കൊടുക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ആനന്ദങ്ങൾ.
ഉം.
ഇതൊക്കെല്ലാം കൂടി ചേരുമ്പഴാണ് പൂർണ്ണ വളർച്ചണ്ടാവ.
ഏർ ഓരോ ഇത്രയും ഇതനുസരിച്ചിരിക്കും ഓരോ ആളുകളുടെ അംമ്പീഷനും, ഗോൾസും അതനുസരിച്ചിക്കും.
നിങ്ങള് വൈകുന്നേരങ്ങളില് കളിക്കാന പോവാറുണ്ട്ന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഏതൊക്കെയാന്നൊന്ന് പറൂ
ആ ഞങ്ങള് പോയും കളിക്കാറ് ഫുട്ബോള് കളിക്കാറ്ണ്ട് വൈകുന്നേരം ഹോസ്റ്റലാ കൊണ്ട് വൈകുന്നേരം കളിക്കാൻറ്റൂല ഉ
ഓഹ് നമ്മള് വൈകുന്നേരങ്ങളെ പറ്റി പറയാണെന്നുണ്ടെങ്കില് ഏഹ് നമ്മളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വൈകുന്നേര സമയങ്ങൾല് ചായക്കടകളൊക്കെ സജ് ജീവമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഈ ചായപ്പീടിയേൽ ആൾ ക്കാരൊക്കെ ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ ചായ കുടിക്കുന്നുണ്ടാവും നമ്മളി പുറമെ കാണുമ്പോൾ നമുക്ക് തോന്നു ഈ ഇവരിതെന്താ കാണിക്കുന്നെ ഇവർക്ക് വീട്ടിൽ പോയിരുന്നാൽ പോരെ എന്നൊക്കെ ന അങ്ങനെ അപ്പൊ ആ ഒരു തോന്നൽ വരാതിരിക്ക നമ്മളൊന്ന് ജസ്റ്റ് അവരോട ഒന്ന് പോയിട്ടൊന്ന് സംസാരിച്ചു നോക്കുക അപ്പൊ ഏഹ് അവരെ ചർച്ചകളൊക്കെ എന്നൊക്കെ പറഞ്ഞാല് വളരെ ഏഹ് പിന്ന നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും അവരവിടെ കാര്യങ്ങളൊക് ക്കെ സംസാരിക്കുന്നുണ്ടാവാ അപ്പോ എ എല്ലാ മേഖലയിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയാന്ന് പറയുന്ന ത് ഒരു പോസിറ്റീവാണ് അപ്പൊ നമ്മള് നമ്മള ഒരു ഏ ഏ ഏരിയയിൽ മാത്രം ഒതുങ്ങി കൂടാതെ നമ്മളെ കമ്മ്യൂണിറ്റി റ്റീല് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാന് ആ ഒരു
ഉം അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻപ്പോ ഹോസ്റ്റലാ ഉള്ളേന്ന് ഞങ്ങളില് മറ്റേ ഹോസ്റ്റളില് അധികം ഓരോ യൂണിയന്റെ സ്റ്റുഡന്റ്സ് യൂണിയന്റെ ഭാഗത്ത നിന്നുള്ള ഓരോ പ്രോഗ്രാംമ ഒക്കെ ഉണ്ടാകലുണ്ട് അതൊക്കെ അധികള്ളേസം ഇത് വൈകുന്നേരം ഈവിനിംഗ് സമയങ്ങളിലാ നടക്കാറുള്ളത്. ബുക്ക് ചർച്ച അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ വൈകുന്നേരമാണ് നടക്കാറുള്ളത് അപ്പൊ അങ്ങനെന്റോട് ആക്ടിവായിട്ട് എല്ലാ ദിവസം കടയിന്ന്ള്ളെല്ല. അങ്ങനെയും പ്രൊഡക്ടീവായിട്ട് യൂസ് ചെയ്യുമ്പൊഴാണ്
അതെ അതെ ആ
നിങ്ങളെന്താ ചെയ്യാറ് വൈകുന്നേരം? ആ
ഞാന് കാര്യമായിട്ട് എന്താന്ന് വെച്ചാ അധിക ദിവസങ്ങളില് എനിക്ക് വൈകുന്നേരം വ്യായാമം ചെയ്യാനാണ് ഇഷ് ട്ടം കാരണം ഞാന് ഒരു ആയോധന കല ചെയ്തൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം രാവിലെയും വൈ
ആ ആ ഉ
ചില ദിവസം രാവിലെ ആണെങ്കില് അന്നത്തെ വൈകുന്നേരം ചെയ്യാൻ കഴിയില്ല വൈകുന്നേരം ആണെങ്കിൽ
ഉ നല്ലൊ കാര്യം വ്യായാമം ചെയ്യാൻ വ്യായാമം ചെയ്യുന്നു നമ്മളേതാ ചെയ്യ്ണേ ക്കാരാട്ടേ
കരാട്ടേല് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ ഏ എന്താ പറയാ ലൈക്ക് വെ വെയ് റ്റ് കൊടുത്തിട്ട് ബോഡി വൈറ്റ് തന്നെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റ്ണ എക്സസൈസുകള് ഉണ്ട്
ഉം
നമുക്ക് പുഷ്യപ്പാണെന്നുണ്ടെങ്കിൽ പുള്ളപ്
ആഹ് രാവിലെ ഞാൻ ചെയ്യും രാവിലൊരു ഒരൂ ആറ്മണിസമയത്തൊക്കെ ആറുമണി അഞ്ചരൊക്കെ കഴിഞ്ച് പോയിക്ക ഞാനിപ്പോ സിറ്റിയിലാള്ളത് സിറ്റിയിലാണ് ഞങ്ങളത് തിരുവനന്തപുരം സിറ്റിയില് അപ്പൊ രാവിലെയൊക്കെ എന്ത് ചെയ്യും സുബ്ഹ് നിസ്‌കാരം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? ഏ തിരുവനന്തപുരത്താ? തിരുവനന്തപുരത്ത് എവിടെ? അവ്ടയാള്ളത്
കാവടിയാറ് അതിന്റെ ഏ കാവടിയാറെന്ന് പറയുമ്പോ? ആ കേട്ടിട്ടുണ്ട് ഞാന് ആ ശാസ്താമംഗലം
ആ ഒരു ഭാഗത്താ അപ്പൊ ഇവിടെയാണല്ലോ ഇതൊക്കെ ഉള്ളത് പോലീസിന്റെ ഹെഡ്കോർട്ടേഴ്സ് ഒക്കെ ഇവിടെള്ളത്
ഉം ഉം ആഹ് ആഹ്
സെക്രട്ടേറിയേറ്റൊക്കെ ഇവ്ടെ അടുത്താ അപ്പൊ എന്തെയ്യും? കൊറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെ ഉള്ളത് അപ്പൊ ഞമ്മള് രാവിലെ ഇങ്ങനെ എറങ്ങിക്കഴിഞ്ഞാൽ രാവിൽക്കതെ സുബ്ഹിനിസ്കാരം കഴിഞ്ഞ്കയിഞ്ഞാൽ എന്ത് ചെയ്യും? രാവിലെ നങ്ങള്ങ്ങെനെ നടക്കാനിറങ്ങും ആറ് ആറേകാല് വരെ അപ്പൊ സമയത്ത് എന്ത് ചെയ്യും ഓരോരുത്തരെങ്ങനെ മീറ്റ് ചെയ്യാനും നടക്കാനും ഓടാനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യാനും എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും രാവിലെ സമയം
ഉം ഉം
ആ
സ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യാണ് ഇങ്ങനെ പിന്നെ ഒരു ദിവസം നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റാ എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു ഒരു വേ ബോധ്യണ്ടാവാ നമ്മൾ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് അതിപ്പോ ഏ സാധാരണ ദിവസം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അ ആ ഒരു ഒഴുക്കിലിങ്ങനെ പോവാതെ ഏ തുടക്കം മുതല് ല രാത്രി ആ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങള്ൾ നമ്മളൊന്ന് എഴുതി തിട്ടപ്പെടുത്തിയിട്ട് അതിങ്ങനെ ചെയ്യാൻ കഴിയാണെന്നുണ്ടെങ്കില് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം ചെയ്യുന്ന കാര്യങ്ങള് നമ്മള് കുറ്റമറ്റതാക്കിയിട്ട് ചിട്ടപ്പെടുത്തി ചെയ്യാന്നുള്ളതിലാണ് കാര്യം
ഉം റ്റുഡു ലിസ്റ്റ് ന്ന് പറീല്ലേ
അതെ റ്റുഡൂ ലിസ്റ്റ് തയ്യാറാക്കാ ഉം യെസ് അങ്ങനെ ചെയ്താല് നമുക്ക് നല്ല ഏ ഉപകാരം ഉണ്ടകും
ന്നിട്ട് വൈകുന്നേരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത് ഫുള്ള് ചെയ്തോന്ന് നോക്കികയിഞ്ഞാ പി ത്യാസണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാനുള്ള ഒരു ടെൻ്റെൻസിണ്ടാവും രാത്രി ഉറങ്ങുമ്പൊ ഒന്നു ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഉം അത് നമ്മള് ഇത് ഇന്ന് ഞാന് ക് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോന്ന്ള്ള കാര്യങ്ങളൊന്നു വിലയിരുത്താം ന്നട്ട് ചെയ്തതിൽ തന്നെ നല്ലതും, ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെനിക്കൊഴിവാ ക്കേണ്ട കാര്യങ്ങ ളുണ്ടാവും. അപ്പൊ ആ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അടുത്ത ദിവസം ഒഴിവാക്ക അങ്ങനത്തെ കാര്യങ്ങൾ
അത് നല്ലൊരിതാണ്
ഏ അപ്പോ നമുക്ക് ഏ നിർത്തലെ ടൈമായില്ലേ
നിർത്താം. ടൈമായി ഓക്കെ താങ്ക്‌യൂ